ഹലോ
ഹലോ ആ കേൾ
ആ കേക്കുന്നില്ലേ ആ
ആ ആ ഇപ്പൊ കേക്കാം ഏ സുഖായി ട്ടിരിക്കണൂ. എന്തൊക്കെയാണ് രാവി ചായ കുടിച്ചില്ല. ഇന്ന് ഇപ്പം താമസിച്ചു ഉം
ഒന്നും ആക്കീട്ടൂല്ലേ.
ആ ഫുഡ് ഒക്കെ ആക്കി ഞാൻ കഴിച്ചില്ലാന്നുള്ളു ഏ ഉം ഇപ്പൊ പുട്ട് പുട്ടും കടലക്കറിയാ. ഇന്ന് ഇണ്ടാക്കിയെ. ഇന്ന് രാവിലെ ഏ ശനിയാഴ്ച അല്ലേ. ഇന്ന് ട്ടാ. താമസിച്ചു അതുകൊണ്ട് പെട്ടന്ന് പുട്ടാക്കി. മോന് മദ്രസെ പോണം ഒമ്പത് മണിക്ക് പോയാ മതിയായിരുന്നു. ഇപ്പ പോയി ഉള്ളു. അതുകൊണ്ട് തന്നെ കൊഴപ്പില്ല. ഉം അവിടെ എന്തൊക്കെ ഉണ്ടാക്കി?
ഇവിടെ ഇപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ്. ദോശയാണ്. ആ ദോശ പിന്നെ കറി ഇന്നലത്തെ മീന്റെ കറിയും, ചിക്കന്റെ കറിയും, ഒക്കെ ഉണ്ട് ഇന്നൽ
ആ കൊള്ളാം.
ഉം
പിന്നെന്താ രാവിലെ അവിടെ എന്താ ക്ലൈമറ്റ്. മഴയുണ്ടോ?
ഇവിടെ മഴയൊന്നൂല്ല.
ആ ഇന്ന് ഇപ്പെ ഇങ്ങോട്ട്
അവിടെ മഴയുണ്ടോ? ആ ഇവിടെപ്പ രണ്ടു ദിവസത്തേക്ക് മഴയൊന്നും ഇല്ല. അതെയോ. എന്ന ഇവിടെ രണ്ടൂസായിട്ട് മഴ ഇല്ല. എന്ത് എന്ത് എന്ത് ഹലോ.
അതെയോ. കേക്കുന്നുണ്ട് പക്ഷെ കട്ടായി, കട്ടായി കേക്കുന്ന മാതിരി. റേഞ്ചില്ല.
അ കറണ്ട് കറണ്ട് പോയി ഇവിടെ ഏ വൈഫൈയിലായിരുന്നെ കണക്ട് ആയിട്ടുണ്ടായിരുന്നേ ഏ കറൻ്റ് പോയി. കഴിഞ്ഞപ്പം വൈഫൈന്ന് മാറി മൊബൈൽ നെറ്റിലേക്ക് ആയതോണ്ടാ.
ആഹ് പെട്ടെന്ന് എന്തോ ഒരു സബ്ദം മാതിരി റേഞ്ച് ആഹ അതെയോ പിന്നെ വേറെ എന്തൊക്കെയാ ഉച്ചക്കക്കൊക്കെ ഇനി എന്താ?
ഉച്ചക്കത്തേക്ക് ആഹ എന്തെങ്കിലും ഇപ്പൊ ആക്കണം. ഏ
ഉം ആഹ ആ
ഉച്ചയ്ക്ക് ചോറ്, ഏ ചോറ് വെച്ചിട്ടുണ്ട്, ചോറ്ട്പ്പത്തിണ്ട്. പിന്നെ ഇനി കറി എന്തെങ്കിലും ആക്കണം.
ആഹ എങ്ങനെ അടുപ്പത്ത ഉണ്ടാക്കല്, അല്ല ഗ്യാസിലോ?
അടുപ്പില ഉണ്ടാക്കുന്ന. ചോറൊക്കെ ക്കെ അടുപ്പില വെക്കുന്നെ. നമ്മൾ ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഏ അത് പോലെ ന്നെ വിറകം നമുക്ക് ഇവിടെ അങ്ങനെ വിറകൊക്കെ, എളുപ്പത്തിൽ കിട്ടും. ടും അങ്ങനെ
ആഹ് അപ്പൊ എടങ്ങേറില്ലലോ, ആഹ.
ആഹ, ഇനിയിപ്പോ ഉച്ചക്കത്തേക്കൊക്കെ ആക്കണല്ലേ?
ആഹ്, നമ്മള് അടുപ്പത്തെ ഉണ്ടാക്കുന്ന. അപ്പൊ ഈ ദോശ കീക്കുന്ന അടുപ്പത്തെക്കന്നെ ചോറും വെക്കും. പിന്നെ കറി എന്തെങ്കിലോ ആക്കണം. രാവിൽത്തേക് കറിയിപ്പോ ഇണ്ട്. ഇന്നലത്തെ ഇറച്ചിക്കറി, മീന്റെ കറിയഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഉച്ചക്കത്തെ
ആഹ്, ഇവിടെ ഇപ്പ മീൻ മേടിക്കലും, ഇറച്ചി മേടിക്കലും ഇല്ല. മോനു കൊടുക്കുന്നുണ്ട് പത്തിഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പം ഒരാഴ്ചയായി ഫുള്ള് ഹ് പച്ചക്കറിയിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ഉണ്ടാക്കും? എന്ന് ഇങ്ങനെ നിക്കുന്നു.
ഇഹ്. പച്ചക്കറി മാത്ര ആവുമ്പോ. ഹ്
കൊച്ചിന് കൊടുക്കാതെ നമുക്കും പാടല്ലേ കൊച്ച ഉള്ളൂ ഇപ്പം ഏ സ്കൂളിൽ പോണ ദിവസ ആണ പിന്നെ കുഴപ്പമില്ല ഉച്ചയ്ക്ക് ഞങ്ങ നമ്മൾ എന്തെങ്കിലും ആ ആ വൈകിട്ട് അവൻ വരുമ്പോ പിന്നെ പ്രശ്ന ഇല്ലല്ലോ ഇതിപ്പ ഇന്ന ഇപ്പോ ഉച്ചവരേ ഉള്ളൂ മദ്രസ അന്നേരം അതുകൊണ്ട് ഇന്നത്തെ എന്തെിലും തക്കാളിയോ എന്തെിലക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ആഹ് അങ്ങനെ പറ്റില്ലല്ലോ അവന് കണ്ണിന് ചെറിയ ആഹ ആ സോയാബീൻ ഉണ്ട് സോയാബീൻ കൊടുക്കുന്നുണ്ട് സോയാബീൻ കൊടുക്കാം മുട്ട കൊടുക്കാം
ആഹ് അപ്പൊ പ്രശ്നല്ലല്ലോ മുട്ട സയാബിനൊക്കെ പറ്റിയവുമ്പോ ആ അല്ല വേറെ വേ മാറ്റി മാറ്റി പിടിച്ചാൽതില്ലോ
ബീൻ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തോട്ടത് സോയാബീനും മുട്ടൊക്കെയാണ് അപ്പൊ അന്നേരം
ഉം
എന്നും ആയി കഴിയുമ്പോ ആള് ചിലപ്പോൾ കഴിക്കാതെ വന്നു കഴിഞാ അതും പാടല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന ഒന്നും ആക്കിയില്ല ഇന്ന ഇിനയിപ്പ അവൻ വന്ന കഴിയുമ്പോ എന്തെങ്കിലും റെഡിയാക്കി കൊടുക്കണം
ആഹ അങ്ങനെ
അമ്മയ ഉണ്ടല്ലോ രാവിലെ ആയതല്ലേ ഉള്ളൂ
അതെ അതെ ഇപ്പോ സ്കൂളൊന്നും ഇല്ലാത്തൊണ്ട് നേരം വേകിയാലും കോയിപ്പോല്ലല്ലോ ഇനെ കൃഷിന്ന് പറയാനൊന്നുമല്ല ഇപ്പൊ മഴൊക്കെ ആയില്ലേ ഭയങ്കര ശക്തി ക്തമായ മയല്ല അപ്പൊ കൃഷി നല്ല കാര്യമായിട്ട് ഉണ്ടാക്കിട്ടും വലിയ കാര്യമില്ലാലോ
കാര്യമില്ല നിങ്ങെളന്താ ചെയ്യുന്നത് കൃഷി ചെയ്യുന്നുണ്ടോ
അങ്ങനെയൊന്നുമല്ല എൻറെ ആ് പറമ്പ് കണ്ട്ക്കാവ അങ്ങനെ കൃഷിയൊക്കെ ഉണ്ടാക്കിരുന്നു മറ്റേ കോവക്കാവ വനങ്ങ കയപ്പ പയറ് അങ്ങനെ കുറെേ കൃഷികളൊണ്ടെരുന്നു ഇപ്പൊ ഈ മഴ തുൊടങ്ങിയപ്പോ നൊക്കെ പോയി മഴ തുടങ്ങിയപ്പോ നല്ല വെയില വെയിയില് ഭയങ്കര വെയിലല്ലായിുന്നോ ആ സമയത്തൊക്കെ കരിഞ്ഞു ഉണങ്ങി വാടി വല്ലാം കൂടെ വൃത്തിയടായി പോയി പിന്നെ ഇക്കകെ ഉണ്ടാക്കാൻ നന്നിയില്ല പിന്നെ ചെറിയ ചെറിയ സാധങ്ങൾ മുളക് മുരിങ്ങെ അങ്ങനെ
നമുക്ക് ഇവിടെ മഴയുടെ മഴ കൂടുതലാ ഇങ്ങോട്ടേക്ക് എന്ന് വെ കഴിഞ്ഞാ എവിടേലും മഴ പെയ്ത് കഴഞ്ഞാ നമ്മുടെ ഇവിടെ എല്ലാം തീർന്നു എല്ലാം ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ചീം ഒക്കെ അഴുകി പോയി
അതെ ഭയങ്കര ഇടങ്ങാറില്ലേ നമ്മൾ ഉണ്ടാക്കിട്ട് നഷുച്‌പോന്നേത് ആഹ അതിനൊന്നുംരു കൊറവും വിടല്ല പപ്പക്കും അങ്ങക്കൊന്നുംട്ട ആഹ് മാങ്ങൊക്കെ കഴിഞ്ഞ ഇപ്പോൊ ആഹ മാങ്ങണ്ട നക്കെ കഴിഞ്ഞ നേരത്തെ അതെ മാങ്ങ കയയും ചെയ്ത് ഇപ്പായിട്ട മാങ്ങൊക്കെ വേൻ കഴിഞ്ഞഞ്ോക്കി
ഞങ്ങളടെ ചക്കയും കഴിഞ്ഞു മാങ്ങയും കഴിഞ്ഞു ചക്കയും കഴിഞ്ഞു
ഇവിടെ ചക്ക ഉണ്ട് പക്ഷെ ഇപ്പ മഴയത്ത് ചക്കയൊന്നന്ന് ആ അതെയോ ചക്കയക്കെ അവിടെ എപ്പഴും ഉണ്ട് പക്ഷെ ചക്കൊ മയത്താലും ന്നല പഴത്താലും കാരണം പഴത്ത് കഴിഞ്ഞാ ആഹ ഏ ചക്ക എന്താ പറയാ മയത്ത് പിന്നെ പഴുത്തത് വെള്ളം കുടിക്കും അപ്പൊ ടേസ്റ്റ് ഉണ്ടാവല്ലോ അതുകൊണ്ട് മയത്തിൽ നമ്മളാരും പ ചേക്കന്നിലല്ല
ഞ തിന്നില്ല ചക്ക വരട്ടി വെക്കും അടയോണ
ആ ആ അങ്ങനൊന്ന് ചില വാർത്ത പരിതവക്കും എപ്പോഴെങ്കിലും ഇതെപ്പോലും ഇല്ല മഴൊക്കെ ആ പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് കുറവ അതെ അതെ അതെ
ഏ ഇവിടെ പിന്നെ എല്ലാവർക്കും കൂടുതലും നാടൻ ഭക്ഷങ്ങളാ ഇഷ്ടം അപ്പോം നമ്മൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത എടുത്ത് വെച്ച് ച്ചുഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്ന നമുക്ക് വൈകിട്ട് ചായക്ക് കടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാലോ
ആ നല്ല വ പൊരിച്ചിട്ടൊക്കെ കൊടുക്കുന്നില്ല
അല്ല ചക്കയുടെ കഴിച്ചിട്ടില്ല
പിന്നെ
ച
ആ അടെ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇല്ല കഴിച്ചില്ല കേട്ടക്ക
ആഹ അത് നല്ല നല്ലതാ നമുക്ക ഒരു നാല്മണി പലഹാര ന്നൊള്ള രീതിയിലും ഏഹ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ വിശക്കൂല്ലോ അന്നേരം കൊടുക്കാനൊക്കെ നല്ലതാ ഉ ആ നിങ്ങളത് ഇണ്ടാക്കാത്തോ കഴിക്കാത്തോണ്ടാണ് അതിനെ പറ്റിട്ട് അറിയാത്ത ശരിക്കും അല്ലെങ്കിൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെ ക്കും പിന്നെ പചാച്ചക്ക അറിഞ്ഞു കഴഞ്ഞാലും കുറേ നാൾ ഇരുന്നളും അങ്ങനെ നമ്മൾ കൊറചെട് വയ്ക്കും ആ..... വൈകിട്ട് നമുക്ക് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ പക്ഷെ ഇവിടെ ഇപ്പൊ പച്ചക്ക എല്ലാം കഴിഞ്ഞു എല്ലാ......
ഏ ഏ ഇവിടെപിന്നെ ഒരുപാടുണ്ട്..... അതിനൊന്നും ബുദ്ധിമുട്ടും വളരില്ല.....
ഇവിടെ ഉണ്ട് ഒരുപാടുണ്ട് പക്ഷെ എന്താ കൊഴപ്പന്ന് വെച്ചാ....... എല്ലായിടത്തേും ഒരുമിച്ചുണ്ടായി ഒരുമിച്ച് പഴുത്ത് ഒരുമിച്ച് തീർന്നു പോവൂലോ....
ആ ഇവിടെ പിന്നെ അങ്ങനെ ഉണ്ടാവുന്ന ഓരോന്നൊരോന്നൊരോന്ന് ണ്ടായി വരുന്നു..... ഒള്ളു അങ്ങനല്ല ഇവിടെ ഒരുപാടുണ്ട..... ഇ ഒന്നുമല ഇണ്ടായി തീമ്പോളായ്രിക്കും അടുത്ത തമ്മലേക്ക് പോണ്ടാവുക അങ്ങനെയൊക്കെയിട്ട് ഇപ്പൊ മെഞാന്.... ചക്ക പഴുതത്തോക്കെ കൊണ്ടുവന്നിന്നു ഞാൻ വിച്ചില്ല
ഞങ്ങൾക്കിനി ഒരു പ്ലാവ്വോ ണ്ട്...... ഒരു പ്ലാവ്ണ്ട് ഇനി ചക്കയൊള്ളേ അത്രയേ ഉള്ളൂ....
ആഹ ആ ഉം..... രാത്രി എന്ത് ദോഷണ്ടാക്ക..... ഓ അത് പറയാത്ത എനിക്ക് നല്ലത് ആ എനിത്..... ഉണ്ട് മഴയല്ലെ അപ്പൊ പുറത്തൊക്കെ ഇറങ്ങിയാ ഭയങ്കര കൊതന്നെ അകത്തൊന്നുംവല്യ ബുദ്ധിമുട്ടില്ലട്ടോ.... ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല പുറത്ത് ഭയങ്കര കോ അന്ന...
ഉം ഇവിടെയും ഭയങ്കര കൊതുകാ ഒരു രക്ഷയില്ല...... ഇവിടെയും ഭയങ്കര കൊതുകാ അത് പലതരത്തിലുള്ള കൊതുകാ വലിയ കൊതുക് ചെറിയ കൊതുക്.... അങ്ങനെയൊക്കെ ഇപ്പൊ നാട്ടില്.... വന്ന കഴിഞ്ഞ്പോത്തേനും അസുഖങ്ങളും വരും..... തവും ഈച്ചയും പ്രാണിയും ഒക്കെ ആയിട്ട് കൂട......
ആഹ മഴ വന്ന കഴിഞ്ഞാല്ല പ്രശ്ന പിന്നെ അകത്തൊക്കെ ഫുള് പ്രാണിയായിരിക്കും...
ആഹ് വാതില് രാത്രി ആയി കഴിഞ്ഞാ പുറത്ത വാതില് തുറന്ന ക ഴിഞ്ഞാൽ അകത്ത് മൊത്തം പ്രാണി ചാഴി ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കര ബു
ഏഹ് ഓരോ ചെല സ്ഥലങ്ങളിൽ അങ്ങനെയാണല്ലോ ഒരോ ഏരിയയില്
ഞങ്ങളുടെ ഇവിടെ ഫ്രണ്ടില് കാടാ. ആഹ് അപ്പം ഫ്രണ്ട്..... പോഷൻ കുറച്ച് ഫോറസ്റ്റ് ഉണ്ട്. അപ്പം അന്നേരം ഇങ്ങനെ. കുറച്ച് പച്ചപ്പും ഹരിതാപും ഒക്കെ ആട്ടായിരിക്കുന്നത് മൊത്തത്തി. അതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള പ്രാണികളുടെയും കൊതുകിന്റെയും ഒക്കെ ശല്യം കൂടുതലാ നേരത്തെ ഇവിടെ കൊതുക് ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് കൊല്ലം മുന്നവരെ കൊതുക്കില്ലായിരുന്നു പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ടുള്ളതി ആഹ് ഓക്കെ അന്നേരം ഇത് കട്ട ആഹ് ഇതാവൂലേ ടൈം.